ഹലോ.
ആഹ എന്തൊഎടുക്കുവാ?
എന്താ എന്താ വെറുതേ ഇരിക്ക മോള് സ്കൂളിൽ പോയിട്ട്. ഇപ്പൊ വെറുതെ ഇരിക്ക.
ആണോ ജോലിക്കെ ഒതുങ്ങിയോ രാവിലെപ്പോ.
രാ എന്താ
രാവിലെ ജോലിയൊക്കെ ഒതുങ്ങിയോ.
ജോലി ഒതുങ്ങിയൊന്നു ചോദിച്ചാ ജോലി ഒതുങ്ങിയോയിട്ടൊന്നില്ല. മോള് സ്കൂളിൽ പോയപ്പോ പിന്നെ ഒരു ആശ്വാസം. അപ്പൊ കൊറച്ച് കൊറച്ച നേരം ഇവിടെ ഇരുന്നിട്ടൊക്കെ. ബാക്കിയുള്ള ജോലിയൊക്കെ തീർക്കാമന്ന് വിചാരിച്ചു. ഇ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല. ചോറൊക്കെ ആയി ഉച്ചക്കുള്ള കറി പിന്നെ ഇന്നലെ മീൻകറിയൊക്കെ ഇരിക്കുണ്ട് അപ്പൊ പിന്നെ ഇന്ന് കറി വെക്കുന്നില്ല.
ഉം
ആരുല്ല മോളും ഞാനും മാത്രമേ ഉള്ളൂ വീട്ടിലേ അപ്പൊ പിന്നെ ആ അപ്പൊ പിന്നെ ഉച്ചക്ക് പിന്നെ അത് മതിയല്ലോ.
ആഹ മതി മതി കാപ്പി കുടിച്ചോ?
ആഹ ചായ കുടിച്ചു.
ആണോ?
ആഹ എന്താ.
കഴിച്ചില്ലേ? കാഴ്ചു ആ മോള് എത്രല്ലാ പഠിക്കുന്നേ?
മോള് പ്ലസ് ടുവിന് പഠിച്ചോണ്ടിരിക്ക.
വല്യ കുട്ടിയാ.
ഹഹ അത് എന്നാല് ഞമ്മോള് ഞമ്മക്ക് എത്ര വലുതായി കഴിഞ്ഞാല
ആന്ന് ആന്ന് ആന്ന് അല്ല നമുക്ക് ഷെയർ ചെയ്യാലോ. കാര്യങ്ങൾ ഷെയർ അറിയാൻ പറ്റും കേൾക്കാനൊരു ആള്
അത്ണ്ട് നമുക്ക് ആളുണ്ട് ആളില്ല എലമെ മൂ രണ്ട് മ ക്കളാട്ട് മൂത്താള് ബിയോട്ടിക്ക് പഠിക്ക. ക്യുപ്പേഷണൽ തെറാപ്പിക്ക്. പഠിക്കുവ
ആഹഹ എവിടെയാ? ഇറോട് ആ പോയി വരോ പോയി നിന്ന് പഠി
ആ അവടെ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കയാണ്. അപ്പൊ പിന്നെ അവള് ഇന്നലെ രണ്ട് മൂന്ന് ദിവം അവള് ഉണ്ടായിരു. ന്നലെയാണ് പോയത് വൈകുന്നരം. ത്ത് ആ രണ്ട് മൂന്ന്. ന്നു ദിവസം മുഹറം പിന്നേ ശനി ഞായറൊക്കെ ലീവല്ലായിര്ന്നോ അപ്പോ അങ്ങനെ അവധിണ്ടായിര്ന്ന യിരുന്നപ്പോ താണ് അപ്പൊ പിന്നെ അപ്പൊ രണ്ട് മൂന്നൂസം അവൾ ഇണ്ടായപ്പോ ഒരു വീട്ടിലൊരാള്ണ്ടായിന്നു അപ്പ പിന്നെ അവള് പോയപ്പോ പിന്നെ ഞാനിവളും മാത്രായി. അഹ് ഹസ്ബൻഡ് നാട്ടിലില്ല ആഹ് അപ്പൊ പിന്നെ ഇവള് സ്കൂളിൽ പോയാ പിന്നെ ഞാ- നമ്മള് വരുന്ന വരേ ഒറ്റക്കല്ലേ
ആന് ആന് സമയം പോവാൻ ഭയങ്കര പാടാ ടി വി ഒക്കെ കാണും എന്തെലും എന്തൊലും- തൈക്കുവോ അങ്ങനെയെന്തേലും ഒക്കെ -
ഏയ് അങ്ങനൊന്നില്ല അധികം ഈ ഫോണുംമേ തന്നെ- തയ്ക്കൊന്നില്ല എന്നാലും നമ്മുടേതായ കാര്യങ്ങളൊക്കെ നേ ഒന്ന് ചെയി-
ആഹ ന ഉം ആ നീ ഓൺലൈനിലൊക്കെ ഇഷ്ടം പോലെ ക്ലാസ്- സ്സുകളൊക്കെ ഉണ്ട് ഇപ്പം വലിയ തുച്ഛമായ പേ്മെന്റിലൊക്കെ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ പഠിക്കുന്ന-
ആഹ അതൊക്കെ ഇണ്ട് പക്ഷെ നമുക്ക് എല്ലാവരും മടിയാണ് ഈ വെറുതെയിരുന്ന ശീലയിട്ടേ
അതൊരു ശീലാണല്ലോ നമ്മള് വെറുതെ ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞ പിന്നെ നാളെ അതേ സമയത്ത് റിപ്പീറ്റ് ആയിട്ട് ഇങ്ങ- അതെ അങ്ങനെ ഇരുന്നോണ്ട് ഇരുന്ന ഈ ഫോ അതില് സുഖം വേറോന്നും ഇല്ലല്ലോ
അതെ അതെ സത്യ മടിയായിക്കഴിഞ്ഞാൽ ഭയങ്കര പാടാ
ആ പിന്നെ അതിന്ന് ഒന്നിട്ട് മാറി നമ്മളട് ശരിയാവണമെങ്കിൽ കൊറച്ച് പണിയുണ്ട്
ആഹ് അ ല്യോ ശ്രമിച്ചാമതി എന്തായാലും- ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ദന്താആശുപത്രി - ത്രിയിൽ വർക്ക് ചെയ്യുവയാണ് അപ്പോ രാവിലെ ക്ലിനിക്കിൽ വന്ന് ഡോക്ടർ വന്നില്ലേ ഇതുവരെ ഞാൻ ഇപ്പം പേഷ്യന്റ് ആരുമില്ല അപ്പം പിന്നനെ നമുക്ക് ഇല്ലാത്ത ടൈമിലേ വിളിക്കാൻ പറ്റത്തുള്ളൂ ആഹ് ആ മക്കള് രണ്ടു പേരുണ്ട് രണ്ടു പേരും സ്- കൂളിൽ പോയി മോള് ഇപ്പോൾ ഒമ്പതിൽ പഠിക്കുന്നു മോന് മൂന്നില് മോള് രാവിലെ ഏഴര ആവുമ്പോഴത്തേക്ക് പോവും വണ്ടി വരും മോനെ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നതിന് അടുത്ത - ടുത്ത ക്ലിനിക് അവന്റെ മോ പിന്നെ സ്കൂള് അപ്പ ഞാൻ രാവിലെ കൊണ്ട് വിട്ടി- ട്ടായിരിക്കും വരുന്നെ വൈകിട്ട് പിന്നെ പുള്ളിക്കാരന്റെ വണ്ടി ഉണ്ട് വൈകിട്ട് വണ്ടിയിൽ പോകും രാവിലെ ഞാൻ കൊണ്ട് വിടും കാരണം വൈകീട്ട് ആ സമയത്തൊ ക്കേ എനിക്കിവിടെ തെരക്കുണ്ടെങ്കിൽ എനിക്ക് ഇറങ്ങാൻ പറ്റത്തില്ല വിളിച്ചു കൊണ്ട് വരാനേ അവൻ പിന്നെ ആഹ് ആഹ് ആഹ് രാവിലെ സ്കൂട്ടിൽ വരും വന്നി ട്ട് പുള്ളി ബസ്സില് പോകും അങ്ങ് പോവും അവരുടെ വണ്ടിയിൽ തന്നെ പോകും വൈകിട്ട് പിന്നെ ഞാൻ ചിലപ്പം എനിക്ക് അഞ്ചര വരെയൊക്കെ ഡ്യൂട്ടി ചെലപ്പോ പേഷ്യന്റ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ചേ കാൽ അഞ്ച് ഇരുപത് ഒക്കെ അവുമ്പോ ഇറങ്ങും ഒ ണ്ടെങ്കിൽ നമ്മള് നിക് നിക്കണം ആ പിന്നെ ആഹ
ഡ്രൈവിംഗ് സ്കൂട്ടി മാത്രമേ ഉള്ളൂ കാറും പഠിച്ചിട്ടുണ്ടോ
കാറ് കാറെടുക്കത്തില്ല സ്കൂട്ടി മാത്രം
സ്കൂട്ടി മാത്രം ലൈസൻസ് ഒക്കെ കിട്ടി പഠിച്ചിട്ട്
ആഹ് കിട്ടി കിട്ടി കിട്ടി ഹസ്ബൻഡ് എവിടാ ഇപ്പോൾ ഹസ്ബൻഡ് ഇടക്ക് അബുദാബിൽ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോ നാട്ടിലുണ്ട്
ആഹ് അത് ശരി
ആഹ് രാവിലെ ഉണ്ട് പോയി എല്ലാരും പോയി കഴിയുമ്പം പിന്നെ പുള്ളി ഒറ്റക്കുണ്ട് അവിടെ പിന്നെ വൈകിട്ട് അവര് ചെല്ലമ്പം മ ക്കള് വരുമ്പഴത്തേക്കും ആള് ഉള്ളോണ്ട് നമുക്ക് ടെൻ ഷനില്ല ആഹ് ഉണ്ട് ഉണ്ട് കാരണം അല്ലെന്നുണ്ടേൽ പിള്ളേരുടെ കാര്യത്തിൽ ഇപ്പം ഭയങ്കര ടെൻഷനാ ഇപ്പോ ഈ ഓരോരോ കാര്യങ്ങളൊക്കെ മ്മള് കേക്കുമ്പോ
അത് ശെരി അത് ശെരി ആ ആ അതെ അതെ അതെ അല്ലേ നമ്മള് നമ്മള് പേടി തന്നെയാണ് നമ്മളൊരു വർക്കിന് പോയി കഴിഞ്ഞാൽ ഞാല് പിന്നെ നമ്മള് അവര് വര്ന്ന സമയത്ത് നമ്മള് വീട്ടില് ഇല്ലാന്നുണ്ടെങ്കില് നമുക്ക് സമാധാനം ഇല്ല അവരെന്താ ചെയ്ത് അവരിപ്പ എങ്ങട വീട്ടിൽ എത്തിയോ എ ത്തീല്ലേ പിന്നെ അവര് ഓരോ പിന്നെ അവര് അവിടെ ഞമ്മള് വീട്ടിലെത്തണവരെ നമുക്ക്
അല്ലേലും നമുക്ക് സ്‌കൂ സ്കൂളിന്നൊക്കെ എന്തെങ്കിലും ഒരു കോളോ നമുക്ക്‌ ഭയങ്കര ടെൻഷന എന്താ എന്താ എന്താ കാരണം ഒന്നാത്തെ കാര്യം എല്ലാ കുട്ടികൾക്കും വയ് യ്യ പനിയൊക്കെയാ അപ്പം വൈറൽ ഫീവറൊ ക്കെയാ ഇന്നലെ പിന്നെ ഞാൻ വിട്ടില്ല. രണ്ടുപേരെ രണ്ടു ദിവസം കൊണ്ട് ചെറിയ ഒരു പനിയ ആയിട്ടില്ല പക്ഷെ വോമിറ്റിംഗ് ടെൻഡൻസി അതേപോലെ തലവേദന ഒരു വൈറൽ ഫിവറിൻ്റെ ലക്ഷണം പിന്നെ അടുത്ത് ഹെൽത്തുണ്ട്.
വയറിന് എന്തെലും പറ്റാത്ത ഫുഡ് എന്തേലും കഴിച്ചോ ചെലപ്പോ അങ്ങന
ഒന്നും കഴിച്ചില്ല അപ്പൊ ഞാൻ ഹെൽത്തിൽ കൊണ്ട് കാണിച്ചപ്പോ അവര് പറഞ്ഞു ഇപ്പോഴത്തെ ഒരു സൈസ് പനിയുടെ വൈറൽ ഫീവറിന്റെ ആദ്യത്തെ ഘട്ടവാണ് ഇത് ഇങ്ങനെ നമുക്ക് ബോഡിയില് പല പല ഇങ്ങനെ വോമിറ്റ് ചെയ്യാനായി ഇങ്ങനെ തൊണ്ടയ്ക്ക് വന്നിരിക്കുന്ന ഫീല് വരുവ തലേടെ രണ്ട് സൈടും വേദനെടു
ആഹ് ശെരി എനിക്ക്‌ ഇണ്ടായിരുന്നു. എനിക്കിപ്പടുത്തിതേ പോലെ എനിക്ക് ഉള്ളിലേക്ക്ങ്ങാനം പോ ക്കൂടി നമുക്ക് പൊറത്തേക്കങ്ങനെ പനിയൊന്നും തോന്നില്ല പക്ഷെ ഉള്ളേക്ക് എനിക്ക് ആഹ് ഉള്ളേക്ക് എനിക്ക് പനിക്കുണ്ട് തോ പനിയുണ്ട് തോന്നി. പിന്നെ എന്താണ് ഇതേപോലെ തന്നെ നിക്ക് നിക്ക് തൊണ്ടേൽ എന്തോ ഇരിക്കണ പോലെ ഛർദ്ദിക്കാൻ വര ഫുഡ് കഴിക്കാൻ തോന്നണില്ല്യാ.
വയറിനാണോ ഒരു പിടുത്തം പോലെ അപ്പം അങ്ങ ആ അപ്പം പുൾ പുൾ മോനിതു പോലെ പറയും ഈ നെഞ്ചിന് താഴെയായിട്ട് ഇങ്ങനെ എന്തോ കട്ടിക്ക് ഇരിക്കുന്ന ഫീലുണ്ട് ഫീൽ ഉണ്ടന്ന് പറയാം അപ്പ പിന്നെ എനി ക്കൊരു പേടി ഇനി എന്തുവാന്ന് നമുക്ക്‌ അറിയില്ലോ നമ്മള് വച്ചൊണ്ടിരിക്ക അങ്ങനെ ഹോസ്പിറ്റലി ചെന്നപ്പോഴ അവർ വന്ന് ഇപ്പോഴത്തെ വൈറൽഫിവറിന്റെ ലക്ഷണാണ്. ചെലവർക്ക് അത് മെഡിസിൻ കഴിയുമ്പോ അങ് മാറും അപ്പോ വൈറലിന്റെ അതങ് മാറും. ചെലോർക്ക് ആ മെഡിസിൻ പ്രോപ്പർ ആയിട്ട് പോയില്ലന്നുണ്ടെങ്കില് അവർക്ക് ശെരിക്കും വൈറൽ ഫീവർ വന്നിട്ട് അത് പിന്നെ സ്പ്രഡ് ആകും. അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് സ്കൂളിലൊന്നും വിടുന്നില്ല ഇന്നാ പിന്നെ പോയത് രണ്ട്
ആഹ് അത് ശരി ഞാൻ അങ്ങനെ തന്നെ ഇതേപോലെ എനിക്ക് ഈ പറ അതേപോലെ തന്നെ തൊണ്ടക്ക്‌ ഇരിക്കണ പോലെ അതേപോലെ ച നെഞ്ചിന് എന്തോ ഒരു ഭാരം പോലെ വയറിന് ണോച്ചാ വയറിന് കൊഴപ്പം പിന്നെ എനിക്ക് പനിക്കുണ്ട് തോന്ന പിന്നെ എന്തൊ തലക്കൊക്കെ ഒരു എന്തോ ബുദ്ധിമുട്ട് അ ആഹ് എന്നിട്ട് ഞാൻ രണ്ട് മൂന്നൊസക്കെ ഒന്നും ചെയ്യാതിരുന്നു. ഒന്നിനും പൂവ ഒന്നും ചെയ്തില്ല.
ആ ഭയങ്കര ക്ഷീണമാന്നു പറയുന്നു അവരങ്ങ് കിടക്കുല്ലേ കുഞ്ഞുങ്ങളല്ലേ അപ്പം നമുക്ക് മനസ്സിലാവും. പൊതുവേ എന്റെ മോനാണെങ്കില് പെട്ടെന്നൊന്നും പനി വന്നാ നമുക്ക് ഫേസില് ഒന്നും അറിയ പുള്ളിക്ക് ഭയ് പുള്ളി നല്ല പോലെ ബോഡിൽ അത് ആ അത്ര വീക്ക ആകുമ്പോഴാണ് ഫേസിലൊക്കെ ഒരു വാട്ടല് കാണുന്നെ. പക്ഷേ ഇതു ഒരു നൈറ്റ് കഴിഞ്ഞ് ഡേ ആയപ്പഴ്‌ ത്തേക്ക് മുഖവും കണ്ണും ഒക്കെ കേറിയങ്ങ് ചൊമന്നിട്ട് കാണുമ്പഴേ നമു പറയാ ഒട്ടും വയ്യാന്ന് എന്നാ മൂക്കീന്ന് പനി ഇല്ല അങ്ങനെള്ള ഓ ചൊമ ഇല്ല ഒന്നുംല്ല ബോ ബോഡിക്കാണ് പ്രശ്നം.
അതെ എന്നിട്ട് ഞാന് ഇതേപോലെ ഞാനും പൂവാണ്ട് ഇരുന്നൂട്ടോ രണ്ടുസം ഹോസ്പിറ്റലില് പോയൊന്നുല്ല. പിന്നെ ഇവിടെ എല്ലാരും പു കുടുംബത്തിലുള്ളവരൊക്കെ വീട്ടുകാരൊക്കെ ചീത്തറയാൻ തൊടങ്ങി ഒന്ന് പോയി കാണിച്ചോ വെർതെഓരോ ബുദ്ധിമു ഇങ്ങോട്ട്‌ വരുത്തി വെക്കെണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡോക്ടറെടുത്തിട്ട് ഇതൊക്കെ പറഞ്ഞ്. അപ്പൊ ഡോക്ടർ പിന്നെ ഇന്നോട് പല കാര്യങ്ങളും ചോയിച്ചു രക്തം ടെസ്റ്റ് ചെയ്തു അപ്പൊ അല്ല ബ്ലഡിന്റെ കൗണ്ട് കുറച്ച് കുറവുണ്ട്. പിന്നെ അതേപോലെ മുടി തൊഴിച്ചിലുണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് എന്നിട്ട് പിന്നെ രണ്ട് ദിവസ പരിക്ക് മരുന്ന് എഴുതിയോ ഗുളികക്ക് പാരസെറ്റമോൾ എഴുതിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡോക്ടർ പറഞ്ഞു ഇത് രണ്ടു ദിവസം കഴിച്ചാൽ മതി ആ പനി ഉള്ക്ക് ഉള്ളത് അങ്ങട് മാറി തോന്നിയ പിന്നെ നിർത്തിക്കും. വിന്നെ രണ്ടാഴ്ചക്ക് ബ്ല് ഡ് വെക്കാനുള്ള പിന്നെ കൂ പി അയേ അയേണിന്റെ ഗുളിക എഴുതി പിന്നെ വേറെ സിങ്കിന്റെ എഴുതിട്ടോ. പിന്നെ അതു മാത്രമല്ല എനിക്കിൻറെ പുറൊത്തൊക്കെണ്ടല്ലോ നമ്മുടെ ബോഡീന്ന് നമുക്കൊരു നമ്മളടുപ്പൊക്കെ കത്തിക്കുന്നതിൻ്റെ അടു അടുത്ത പോയിരുന്ന ഒരു ചൂട് നമുക്ക് ഫീൽ ചെയ്യൂല്ലേ അതേപോലത്തെ ഒരു ചൂട് ഇൻക്ക് ഇന്റെ ബോഡിന്ന് ഇങ്ങനെ തോന്ന. അത് കാരണം എനിക്കത് അധികം നമ്മുടെ ബാക്ക് സൈഡില ഇട പുറത്ത്. അഥവാ ഞമ്മള് താഴത്തെ നിലത്തൊക്കെ കിടക്ക് ണെ ന്ന്ണ്ടെങ്കിൽ ഇൻക്കാ ഭാഗ മേത്ത് തട്ടുമ്പോ ഭയങ്കരൊരു ഐസൊക്കെ തട്ടണ ഒരു ഫീലാ എന്താന്നറിയില്ല ഇനി ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാഞ്ഞിട്ടാണോ എന്താന്നറിയില്ല. അത് ങ്ങട് അത് മാത്രം മാറിട്ടില്ല.
ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പനിന്ന് വെച്ചാലേ സ്പ്രെഡ് ആകല്ലേ പെട്ടെന്ന്. പേരുകളാ പനിക്ക് തന്നെ നമുക്കൊന്നും മനസിലാകത്തോലുല്ല ഈ പനിയുടെ പണ്ടൊക്കെ എന്തോ പറയുന്നെ. ഒരു പനി ജലദോഷം അ അത്രേ ഉള്ളൂ അതുകൊണ്ട് തീരും ഇപ്പോഴത്തെ പനിക്ക് തന്നെ ഡോക്ടർമാർ തന്നെ പല പേരുകളാ പറയുന്നെ ഓരോ ലക്ഷണത്തിന് ഓരോ പേരുകളാണ് അ
നമുക്കറിയാം നമ്മളള് ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട് അത്ണ്ട് മറ്റേതുണ്ട് ന്നൊക്കെ പറഞ്ഞിട്ട്മ്മള് ചെല്ലും ഡോക്ടർമാര്. അപ്പൊ ഓര അങ്ങട് വിധി എഴുതും അത് ഇന്നത്ന് എന്നിട്ട് പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും.
ആ പക്ഷെ ഇപ്പ എല്ലാരും പോകും കേട ട്ടോ കാരണം ഇപ്പൊ ഈ ഒത്തിരി ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ കിടക്ക ന്നൊണ്ട് സ്വയം ചികിത്സ ആരും ഇല്ല അല്ല അത നമ്മുടെ ജീവൻ നമു നമ്മുടെ കയ്യിലാണല്ലോ ഇരിക്കുന്നെ നമ്മളായിട്ട് അതിനൊരു ഇത് വഴി വച്ച് കൊടുക്ക കൊടു കണ്ടാലോ?
ആ് അതെ അതെ വഴി വെച്ച് കൊടുക്കണ്ടാന്ന് കരുതിയിട്ടെന്നെ എല്ലാരും ഇപ്പൊ പെട്ടെന്ന് പോയി കൊണ്ടോയി കാണിക്കും പണ്ട് ഒക്കെ പറഞ്ഞാൽ നമ്മള് മര്ന്നൊക്കെ തന്നിട്ട് പിന്നൊന്ന് മാറോന്ന് നമ്മളൊന്ന് സ്വയംന്ന് കുറച്ച്നേ നിക്കും രണ്ടു ദിവസം ഭേദം ഇല്ല പിന്നെ അത് വിടുന്നില്ലന്നുണ്ടെങ്കിലേ നമ്മളൊന്ന് പോവുള്ളൂ.
ഒന്ന ഒന്നാത്തെ കാര്യം നമ്മള്. ആഹ നമ്മള് വീട്ടിലെ അമ്മമാർ കാവുമ്പോ നമ്മുക്ക് എ േന്തലും വന്നിട്ട്. ഇത് നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക ഏറ്റവും വലിയ ബുദ്ധിമുട്ട്നമുക്കും ബുദ്ധിമുട്ടാ കാരണം. നമ്മളെ നോക്കിയിരിക്കു അവര് ഫുഡ് ഉണ്ടാക്കാനായാലും ഒക്കെ നമുക്ക തൊരു വിഷമാ നമുക്ക് കിടക്കാനും പറ്റത്തില്ല നമ്മള് കിടന്നു പോയിരുന്ന അവരുടെ കാര്യം. വേറെ അറിയില്ല ഇപ്പ എനിക്ക് വീട്ടിൽ വേറെ ആരുല്ല ഞാനും ഞങ്ങള് നാല് പേരൊള്ളൂ അപ്പൊനി എനിക്കെന്തേലും വന് കഴിഞ്ഞാൽ അവരാകെ വിഷമിക്കും. ആഹ നാതാ പാട് നമുക്ക് കെടക്ക്ന്നോട് ത്ത്
എല്ലാ വീട്ടമ്മമാരായിക്കഴിഞ്ഞാൽ പിന്നെ ഇള്ള അവസ്ഥ അതൊക്കെ തന്നെ മക്കൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എല്ലതും ചെയ്യുന്ന ഹസ്ബന്ഡ അല്ലെങ്കിൽ മക്കൾ കുറച്ച്വലിയതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവര് പിന്നെ എന്തെങ്കിലൊക്കെ ഒരു ഹെല്പാവുന്നെക്ക.
ചെയ്യത്തോെള്ളടാ ചിലവർ ചെയ്യത്തില്ല കുട്ടികളായാലും ചില കുഞ്ഞുങ്ങൾ ചെയ്യും.
അത്, ശരിയാട്ടോ, ചെലര്, ഇതേപോലെ, ചെയ്യോ, ചോയ്ച്ച ചെയ്യും, ചിലവരോട്, പറയണം, ചിലർ, കണ്ടറി ചെയ്യുന്നവരുണ്ട്, കുട്ട്യൊള്, ട്ടൊ, ഉം അതെ, അതെ, അതെ, ശ, ആഹ, ആയിക്കോട്ടെ, ന്നാ, ശെരി.